ഹലോ
ഹലോ
കേക്ക്ണില്ലേ ആഹ്
ആഹ് നല്ലെ എന്ത അല്ല ഇവിടെ ഇങ്ങനെ കുട്ടികളൊപ്പം പഠിക്ക്ണു ഹോം വർക്ക് ചെയ്യണു കുട്ടികളെ പോലെ ഞാനിരിക്കണം എങ്കിലെ ചെയ്യൂ.
ആഹ് ആഹ് സ്കൂള് പോണ കുട്ടികളാവും ഇല്ലെ
ആഹ് അഞ്ചിലാണ് ഉം ഭയങ്കര കളിക്കാരനാണ് കളി കളി കളി ഇപ്പോ ഇന്നു ഹോംവർക്കൊക് പഠിക്കാനുഷാറാണ്. പക്ഷെ പഠിക്കണത് ഇഷ്ടല്ല കളിയാവും മെയിന്. പഠിക്കാനുള്ള കഴിവും ഓർമ്മ ശക്തി എല്ലാം ഉണ്ട്. പക്ഷെ പുസ്തകത്തിന്റെ അടുത്തക്ക ആള് വരെ ഇല്ല
ആ ഇരിക്കാവാ മടിയാവും
അതെ അതെ ഞങ്ങളിപ്പോ നാലില് എൽ എസ് എസ് എഴുതിയത് അവനിങ്ങനെ പന്ത് കളിക്കും ഞാൻ കൊസ് സ്റ്റിയൻസ് ചോയ്ക്കും അവന ങ്ങനെ ആൻസർ പറയും പിന്നിം ഞാൻ റിപ്പീറ്റ് ചെയ്യും അങ്ങനെ അങ്ങനെ ആ ഓന് ബോറടിക്കാതെ
ആഹ് അയിന് ബോറടിക്കാത്ത ഞാന ഇരുന്നിട്ടിങന്നെ പഠിക്കണം അങ്ങനെ ഇഷ്ടാവൂല്ലേ
ആഹ് അപ്പൊ അവനിങ്ങനെ പഠിക്കുമ്പോ ഞാനും അതിന്റെ കൂടത്തിലിരിക്കണം അല്ലെങ്കി എന്റ എന്റെ എല്ലാ ജോലിയും ഞാൻ ഒരുക്കി വെക്കും അവന്റെ കൂടെ ഇരിക്
ആഹ് ആഹ് അയ്ശരി ന്നിട്ട് അത് കഴിഞ്ഞിട്ടാവും പഠിക്കാനിരിക്കണ്ടാവ
ആഹ് ഉമ്മാന്റെ ജോലി കഴിഞ്ഞിട്ട് പറേ ഞാൻ വേണം ന്നഇരിക്കും
ആഹ് ന്നരി
എത്ര ടൈം ഇരിക്കയാണെങ്കിലും ഞാൻ വേണം പക്ഷെ ഞമക്
ആഹ് അതെ എല്ലാ പണിയും കൂടി കഴിഞ്ഞപ്പോ എല്ലാതും കൂടി നോക്കീട്ട് ഇരിക്കാനേരം വേണ്ടേ
ഉം എങ്കിലും അതട് രണ്ടാള്ണ്ട് ഒരാള് വലുതാണ് ഡിഗ്രിയാണ്
ആഹ് ആഹ്
ഉം എങ്കിലും എൽ എസ് എസ് ജയിച്ചു കിട്ടി ഇവിടെ അടുത്തില്ലോർക്കൊക്കെ അറിയ അവന്റെ എൽ എസ് എസ്
ആഹ് ഉമ്മ ഇരുന്ന് പഠിച്ചു കിട്ടിയതാവുന്നാവും
ടീച്ചർമാരന്നെ പറയും കുട്ടികളെ കഷ കുട്ടികളെ കഷ്ടപ്പാടിന്റെ ഇപ്പൊ ഈ എൽ എസ് എസ് കിട് എ റെ അതെ അതെ ഇപ്പ എന്താച്ചാ കൊസ്ട്യനൊക്കെ ഭയങ്കര ഇതായിരുന്നു ഇപ്പത്രെ ഇപ്രാവശ്യത്തെ
ആഹ് ടഫായിടുണ്ടാവൂല്ലേ കൊസ്റ്റഽൻസ് ഒക്കെ
ഓപ്ഷൻസ് നമ്മെ ബി എസി ടൈപ്പ് കൊസ്ട്യൻസ് ഒക്കെ വന്നിരുന്നെ
ആഹ് ആഹ് അയി ശരി അങ്ങനത്തെ ഉം അപ്പ ഇത്പ്പോ എത്രാ ക്ലാസിലുള്ള കുട്ടിയകൾക്ക എഴുതാപറ്റാ അഞ്ചാം ക്ലാസിലുളള കുട്ടികൾക്കോ
നാല് നാല്
ആഹ് നാലാം ക്ലാസ്സിലള്ളവരപ്പഴേ എക്സാം എഴുതുന്നത്
ആഹ് നാല് വരെള്ളതാണ് എൽ എസ് എസ് ഇനി അഞ് അഞ്ച് ആറ് ഏഴ് യു പി ക്ലാസ് അല്ലേ അപ്പോ ഏഴാം ക്ലാസ്സില് യു എസ് എസ് അങ്ങനെ
ആഹ് അങ്ങനെ ആഹ് അപ്പ ഈ എക്സാം എഴുതിയ എന്താ കിട്ട സ്കോളർഷിപ്പാ കിട്ടാ
സ്കോളർഷിപ്പ് കുട്ടികളില്ലേ ചെറിയ കുട്ടി ആളൊന്നുല്ല ലെ അന്നേരം
ആഹ് ഇല്ല ഇല്ല അതിനെ പറ്റിട്ട് അറിയാനുള്ള ആളൊന്നുംല്ല
ആഹ് ആള് വൽത് ആയിട്ടില്ലേ
ഇല്ല ഇല്ല ഞാൻ പഠിക്ക
ആഹാ വെർതല്ല മ് അതൊക്കെ അറിയും ആ ഒരു എയ്ജ് ല് നമ്മളെ മക്കള്ങ്ങെനെ എത്തുമ്പെ
ആഹ് ആ അപ്പ പിന്നെങ്ങനെ അയിനെള്ളതൊക്കെന്നെ കുറിച്ചിങ്ങനെ അറിയും
അം വിവരങ്ങള്ങ്ങെനെ അറിഞ്ഞോണ്ടിരിക്കും ഓരോ ദി ആ ഇനിയൊരുപാട് മത്സരങ്ങളൊക്കെണ്ട് സ്കൂൾലൊക്കെ അങ്ങനെ ഇപ്പൊ ഗ്രൂപ്പ് ൽ മെസേജ് വന്ന് ട്ട്ണ്ട് ഇഞമ്മളെ വായനാ ദിനാണല്ലോ അത്പ്പൊ എാന്നാണ്പ്പം ജൂൺ ആഹ് ജൂണ് എത്രേനി ഇരുവത്തെട്ടോ? അങ്ങനെങ്ങാണ്ടു ആണ് ഡെയ്റ്റ് ഇൻക്ക് കറക്റ്റ് ഓർമ്മല്ലാ അപ്പൊ ആ അപ്പൊ രക്ഷിതാക്കൾക്ക് രചനാ മത്സരം ആഹ് രക്ഷ കവിതാ രചന
ആഹ അയ്ശെ അപ്പൊത് സ്കൂൾ പോയിട്ട്ള്ള ചെയ്യാ ചെയ്യാ? അയച്ചൊട്ക്ക ആ ഓക്കെ ആഹ് അങ്ങനെ ആഹാ
ക്കുന്നതിന്റെ ചെറിയോരു വീഡിയോ റെക്കോഡ് വാണം അഹ് ഇതാ അറിയാ വേണ്ടീട്ട് സബ്ജില്ല മത്സരെക്കെണ്ട് നമ്മള് കള്ള ത്രന്നും ചെയ്യാം പറ്റില്ല
അയ്ശെരി സബ്ജില്ലക്കെണ്ട്ലേ ഇതിന് രക്ഷിതാക്കൾക്കൂണ്ടോ? ഇപ്പൊ മത്സ
അതാ പറഞ്ഞെ നമ്മക്കൊരു എയ്ജിലെത്തുമ്പോ ഞ്ഞമ്മക്കൊരു ഇൻട്രസ്റ്റ് വരാനാണേ കുട്ട്യാളെ കൂടെ പഠിക്കാനും നിങ്ങള് നിരാശരാവണ്ടാന്ന് അങ്ങനെ ഇല്ലല്ല ഞാൻ ഹൗസ് വൈഫായിട്ട്ങ്ങനെരിക്കാണ് ഇന്റെ മോനെ നാലാം ക്ലാസ് ഞ്ഞാം പ്ലസ് ടു വെരെ
ആഹ് ആഹാ
ഉം നാലാം ക്ലാസ്സില് പഠിക്കുമ്പളേ
ആഹ്
ഓഗസ് ഓഗസ്റ്റ് പതിനഞ്ചിന് ക്വിസ് മത്സരെണ്ടാവൊല്ലോ?
ആഹ് ആഹ്
ആഹാ ആ ക്വിസിന് പേരൻസിന്റെ കൂടെയിര്ന്ന് കുട്ടിക്ക് എഴുതാല്ലെ അവസരം കുട്ടിക്ക് ചെയ്യാന്ള്ള അവസരം പേരൻസിന്റെ കൂടെ
ആഹ് ആഹാ ആഹാ ആ പോരൻസും പഠിക്കണം കുട്ടിയും പഠിക്കണം ആഹാ അപ്പൊ
ണം ആഹ് നല്ല ഇൻട്രസ്റ്റായിരിക്കും ഞമ്മക്ക് ചെയ്യാന് ഇൻക്ക് നല്ല താൽപര്യായിരുന്നു ഞാനൊരുപാട് വായിച്ച് എന്നിട്ട് മത്സരത്തിന് ഒര് ഒരു പത്ത് ഇരുവത് രക്ഷിതാക്കെളും ഇരുവത്തഞ്ച് പേരൻസൊക്കെ വന്നു കുട്ടിയളോടൊപ്പം ഞാനും ചെന്നു ഇപ്പെയീ കഴിഞ്ഞ വർഷം ഓഗസ്റ്റില് സ്റ്റേജുമ്മേ ഇര്ത്തീട്ട് ഞമ്മള് ആഹ് അവര് കൊസ്റ്റ്യൻ പറയുമ്പോ ഞമ്മള് കുട്ടികളോട് ചർച്ച ചെയ്യണം
ആഹ് ആഹ് അതായത് നമ്മള് പേരൻസ് ഒറ്റയ്ക്കല്ല ചെയ്യ്ണെത് ന്നുള്ളത് കുട്ട്യാളിം കൂടി ഇൻട്രാക്റ്റ് ചെയ്തിട്ടെള്ളെ ചെയ്യാ ആ അങ്ങനെ
ആഹ് കു ഞമ്മളോട് ചോദ്യം അവര് ചോയിക്കുമ്പോ ഞമ്മള് കുട്ടിയളെട്ത്ത് ഞമ്മള് കമ്പയറെയ്ത് ഞമ്മള് നല്ല ചർച്ച ചെയ്ത്ട്ട് അവർക്ക് പറഞ് മനസ്സിലാക്കി കൊടുക്കണം ഇതാണ് ചോദ്യം ഇതാണ് ആൻസെറ്ന്ന് ആഹ് അപ്പങ്ങനെ പഠിക്കാ ആഹ് ഇഞ് ഞമ്മക്ക് ഏതെങ്കിലും ആൻ സറ് അറിയുന്നില്ലെങ്കില് കുട്ടിയളട്ത്ത് ചോയ്ക്കാം
ആഹ് അതായത് ഇങ്ങക്ക് അറിയോ ആ ഓര്ക്കും പഠിച്ചതോർമണ്ടോ അറിയോന്നുള്ള സാധം നോക്കാൻ വേണ്ടി
പിന്നെ ഒരു രസകരമായ ഒരു അനുഭവായിരുന്നു അത് ഇൻക്ക് ഭയങ്കര ഇഷ്ടയി ഞാനിത് ടീ ടീച്ച മൂന്നാം സ്ഥാനം കിട്ടി
ആഹ് അയ്ശെരി ഇങ്ങള് ഉഷാറാണല്ലോ ആഹ്
ഇക്കങ്ങനൊക്കെ ഭയങ്കരെഷ്ടാ
ആഹ് അപ്പൊ പിന്നെ ഇത് രസാവുവേ താല്പര്യ വേണം അല്ലാതെ വെറ്തെത് കൂടിട്ട് പ്പൊ ഒന്നും കിട്ടൊന്നുല്ല്യല്ലോ ചെൽപ്പോ ആഹാ ചെലോലിപ്പതിന് മെനക്കെടാത്തോരൊക്കെണ്ടാവില്ലേ?
ടീചേഴ്‌സിനോട് പറഞ്ഞിട്ട പോന്നെ ഇനി ഇങ്ങനെ അവസരങ്ങള് വരുമ്പോ ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തണേന്ന് അപ്പൊ ഒർക്ക് ഭയങ്കര താല്പര്യഅയിന് ഒര് ഇൻടറസ്റ്റ് ഇങ്ങക്കൊക്കെ ഇണ്ടത് ഞങ്ങളഅറിഞ്ഞില്ല ട്ടോ ഞ
ഇത് ഇത്രയും ഇൻട്രസ്റ്റ് റ്റ്ള്ളത് ഇപ്പൊ ആര്ക്കും അറിയില്ലല്ലോ അധികം ആരുംപ്പതിന് മെനക്കെടാനൊന്നും പോവില്ലല്ലോ
അതെ അതെ അവര് പറഞ്ഞു ഞങ്ങള് വിചാരിച്ച് നിങ്ങളൊക്കെ ഉം വീട്ട് ജോലിയി ഇങ്ങനെ മുഴുകിയിരിക്കയായിരിക്കും നിങ്ങളൊന്നും വരൂലാന്നാ ഞങ്ങള് കരുതിയത്
ആഹ് അതിപ്പോ ഒര് വിചാരിച്ചതിനെക്കാട്ടും പാരൻറ്സ് ചിലപ്പോ വന്നിട്ടുണ്ടാവോ ഇത്ര പോരൻറ്സ് ആഹ് ഇത്ര പോരൻറ്സ് ഇപ്പ അധികം വരു എന്നള്ളത് അവ ക്ക് വിചാരിക്കണ്ടാവില്ലേ ഉം
ചെറിയ കുട്ടികളെകൊണ്ടൊക്കെ വന്നിരുന്നു
ആഹ്
അതുപോലെ വായന എനിക്ക് ഭയങ്കര ഇഷ്ടാ ഓ വായിക്കണതാണ് എനിക്കും വായിക്കണം നല്ലൊരു നല്ല ഉം നോവലും അങ്ങനെ നല്ല രസഉള്ള കഥകളക്കെ കണ്ട് കഴിഞ്ഞ ഫോണങ്ങ് മാറ്റിവെക്കും ഞ
അയി് ശരി ആ ഫോണങ്ങളും നല്ലത് വായന തനെയാണ് എന്തായാലും എിക്കും ഇഷ്ടാണ് ഞാൻ കൊറെ വായിക്കൊക്കെ ചെയ്യോ
അതെ എങ്ങനെ വായി നോവലോ സ്റ്റോ ചെറ സ്മാ ഏതാണ്‌ വായിക്കല് ചെറിയ സ്റ്റോറിയോ
ഇല്ല എല്ലാതും ഏതാണ് ഇഷ്ടള്ളത് ഇങ്ങനെ കവർ സ്റ്റോറി മറ്റേ അതിന്റെ ബാക്കിൽ ഉണ്ടാവുല്ലെ അതിന്റെ ഷോർട്ടാക്കിയിട്ടുള്ള സംഭവം. അതിന്റെ ഉള്ളിൽ എന്താണന്ന് പറയണേ ആഹ് അപ്പ പിന്നെ അത്ങ്ങനെ വായിച്ചിട്ട് പ്പൊ ഇൻറസ്റ്റിങ് ആണ്‌ന്നുണ്ടെങ്കിൽ പിന്നെ ബുക്ക് അങ്ങനെ എടുത്തിട്ട് വായിക്കും. അങ്ങനെ ഇന്നതൊന്നുല്ല ആഹ് നോവലോ ഷോർട്ട് സ്റ്റോറിയോ ഏതാണെന്നുണ്ടെങ്കി അതെടുത്തിട്ട് അങ്ങനെ വായിക്കും ആഹ് എല്ലാതും കിട്ടും. ആഹ് ആപ്പ് ആയിട്ട് വരുന്നത് ആഹ്
ആഹ് അതിന്ക്ക് ഇഷം
അങ്ങനെ കേട്ടിട്ട് ആഹ് ഫോണിൽ നോക്കിട്ട് അതുക്കിഷ്ടല്ല കറയ ഫോണിൽ നമ്മള് കുറേ നേരം നോക്കല്ലേ അതൊണ്ട് അത് ഇഷ്ടല്ല അപ്പ പിന്ന ഞാ ബുക്ക്ങ്ങനെ ലൈ.. ലൈബ്രറിൽന്ന് അതായത്ങ്ങനെ പുറത്ത്ങ്ങനെ ലൈബ്രറി ഉണ്ടാവല്ലോ ജനറൽ ആയിട്ടുള്ളത് അവിടെ പോയിട്ട് അങ്ങനെ ബുക്ക് എടുത്തിട്ട്ങ്ങള്ങ്ങനെ വായിക്കും അല്ലെങ്കി പിന്നെ ഫ്രണ്ട്സ് ആരെലൊക്കെ ബുക്ക് വാങ്ങിട്ടുണ്ടുന്നുണ്ടങ്കിൽ പിന്നെ ഓരോടും ഇങ്ങനെ ചോദിക്കും ചിലപ്പോ ഇങ്ങനെ അഹ് പ്പയ് നമ്മൾ വായിക്കാഷ്ട്ടണ്ട്ന്നുള്ളത് അപ്പൊ പിന്നെ ഓൽങ്ങന ചോദിക്കും അനക് ഈ ബുക്ക് വണോ ഞാൻ വാങ്ങീട്ടുണ്ട് അപ്പൊ പിന്ന ഓരോ വായന കഴിഞ്ഞ് എല്ലരുടത്തന്ന് റൗണ്ടക്കെ എത്തി കഴിഞ്ഞാ പിന്നെങ്ങനെ കിട്ടും ആഹ് ബുക്ക്. എന്നട്ട് പിന്നെ വായിച്ചിട്ട് പിന്നെ ഒര്ക്ക്ന്നെ കൊടുത്താൽ മതിയല്ലോ.
ആഹ് റൗണ്ട് അടിച്ച ഇങ്ങനെല്ലേ ഉം അത്മ്മള് ഉം വായിച്ചാലേ അതിന്റെ ആഹ് ഒരു ഫീലിംഗ മനസ്സിലാവുള്ളൂ നമുക്ക്. വായന ഉം ഞ പ്പോ ഇന്നലെയും കൂടി ഒരു നോവല് മുഴവനാക്കി.
ആഹ് ശരി
ഇന്നലേും കൂടി വായിച്ചിട്ടുള്ളോ ഈ തിരക്കിന്റെ ഇടിലൊക്കെ ഫോണങ് മാറ്റി. ക വെച്ചിട്ട ഇതിന് സമയം കണ്ടെത്തി അത്ര ഇൻട്രസ്റ്റ്. ഉം അത്ര ഇൻട്രസ്റ്റ് ആണ്. ആഹ് ആഹ് പിന്നെ കുത് അവരടുത്ത് ലൈബ്രറിൽന്ന് കൊണ്ടരാൻ പറയും. കുട്ടികളുടെ അടുത്തന്ന്.
സ്കൂളന്ന് ആഹ് ലൈബ്രറിന്ന് ബുക്ക് കൊണ്ടുരാൻ പറയാ ആഹ് ആഹ് എല്ലായിടത്തും ഉണ്ട്.
മോള ഡിഗ്രി ആണ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്.
ആഹ് ആഹ് ആഹ് കോളേജിലപ്പോ നല്ല നല്ല ബുക്കുകൾ ഉണ്ടാവുമല്ലോ സ്കൂളിൽ ആവുമ്പൊ കുറവാകും. കോളേജിൽ നല്ല നല്ല ബുക്കുൾ ഉണ്ടാവും അത് ഞാനതെ കോളേജ് പഠിക്കുമ്പോങ്ങനെ നല്ല. ബുക്കളങ്ങെ എടുത്ത് വായിച്ചായിരുന്നു.
അങ്ങനെ എഴുത്തുകാരൻ അത്. ഉം എഴുത്തുകാരെ കുറിച്ചിട്ട് എഴുതാനുള്ള കഴിവില്ല. വായന ഉം വായിക്കുക. എഴുതാൻ കഴിയണില്ല ഞാൻ കൊറെ ശ്രമിച്ചു നോക്കി
ആഹ് ശ്രമിച്ച് നോക്കിയല്ലേ എഴുതാൻ വേണ്ടീട്ട് ഇല്ലേ അയ് ശെരി ആഹ് ശ്രമം നടത്തിയല്ലോ എന്നാലും ശ്രമം നടത്തിയില്ലേ ഇങ്ങള്
ആഹ് എഴുതുമ്പോ നമ്മുക്ക് വായിക്കണോർക്ക് ഒരു ഇൻട്രസ്റ്റ് വര്ണൊരു നമ്മള് ഒരു ഇ ഒരു ഉൾട്ടായിട്ടുള്ള വഴി കൂടെ എഴ്‌തമ്പൊളാണ് ആ വായിക്കുന്നതിന്റെ ഒരു സുഖം.
ആഹ് ആഹ്
ആഹ് ഡയറക്റ്റ് ഇങ്ങനെ കൊടുക്കാണ്ട് ഇപ്പ വായിക്കും ഓരോ കഥ വായിക്കുമ്പോ ഇങ്ങനേണ് തോന്നും ഈ കഥ ഇങ്ങനെ വരേണ്ടതല്ലായിരുന്നു അത് മ റ്റേ രൂപത്തില് വരുകാണെങ്കി ആഹ് അങ്ങനെ കരുതാറുണ്ടത് ഇപ്പൊ ഞാമീ ഞാൻ ഇന്നലെ വായിച്ചൊരു പുസ്തകത്തിനെ കുറിച്ച് പറയാണെങ്കില് ആ കഥ ഇൻ അവിടെ വെച്ച് നിർ ത്തൻണ്ടീയിരുന്നില്ല എന്ന് തോന്നി.
അത് കൊറച്ചും കുടി പോയരുന്നെങ്കിൽ ഒന്നും കൂടെ രസ ആയരുന്നു എന്നുള്ളത് തോന്നുന്നു. ആഹ് ആഹ് ആഹ് അയിന്റെ സെക്കൻഡ് പാർട്ട് എറക്കാൻ പറ്റും എന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ടാവുംല്ലേ?
അ കഥ രണ്ട് രൂ രൂപത്തില് പോണണ്ട് രണ്ട് പാർട്ട്സായിട്ടുള്ള കഥകളാണ് ഒന്ന് ഒരു ഫാമിലി ആയി ട്ട് ഒന്നൊരു
ആഹ്
ഫാമിലി ആയിട്ടുള്ള ഒരിതും പോവ്ണ്ട് ഒന്ന് ഒരു പ്രണയത്തിന്റെ ഒരു രൂപത്തിലും പോവ്ണ്ട് അപ്പൊ ആ പ്രണയ ത്തിന്റെ ഭാഗം ഒന്നും കൂടി അങ്ങട് ഉഷാറാക്കീട്ട് അങ്ങനെ തോന്നിപ്പോയി എനിക്ക് ആഹ് പെട്ടെന്ന് നിന്ന പോലെ ആഹ് അതായിരിക്കും എഴുത്തുകാരനും ചിന്തിച്ചിട്ടുണ്ടാവും അതായിരിക്കും അങ്ങനെ നിക്കണം ഞമ്മക്ക് വായി ക്കുന്നവർക്ക് പിന്നേം വാണംന്നുള്ള ഒരു ചിന്ത വരുന്ന രീതീല് അതാണ് എല്ലാം ക്ലിയർ ആക്കീട്ട് നിർത്തുമ്പോ ചെലപ്പോ ഇനി അ ത് അവിട അവസാനിച്ചൂ എന്നുള്ള ഒരു ഇത് വാ ഇനി വരോന്ന് അറിയില്ല അയിന്റെ ഭാഗം രണ്ട് അങ്ങനെ എനിക്ക് തോന്നി ഭാഗണ്ട് ആഹ് അവര് യാത്ര തൊടങ്ങുന്നതാണ് നിർത്തണതേ
ആഹ് അപ്പൊ പിന്നെ ചെലപ്പം ഇനി അതിന്റെ സെക്കൻഡ് പാർട്ട് ഓര് എറക്കായി ഒന്നും ഉണ്ടാവില്ല
ആഹ് ആഹ് ഓര ജീവിതത്തിന്റെ ഒരു പുതിയൊരു ജീവിതത്തിന്റെ ഒരു യാത്ര തൊടങ്ങുമ്പോ ആ യാത്ര പോണത് പോണതാണ് അപ്പം എനിക്ക് തോന്ന്ന്നത് അതില് ഇന്നിയും കഥകള് ആഹ് കഥകള് ഇണ്ടാവൂന്ന് തോന്നി ഇനി അറിയൂല അങ്ങന പുസ്തകം വരുവേ സെക്കൻഡ് പാർട്ടൊ
ആഹ് ആഹ് സെക്കൻഡ് പാർട്ടായിട്ട് അങ്ങനെ ചെല ബുക്കുകള് എറങ്ങും അതേ ആഹ് ആഹ് എറങ്ങും
ആഹ് അത് ഞമ്മക്ക് എങ്ങനെ അറിയാം അതെങ്ങനെ
അത് ചെലപ്പോ ആഹ് നെറ്റിലടിച്ച് നോക്കിയാ അയിന് സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെലപ്പോ ഓരു പബ്ലിഷ് ചെയ്തിട്ട് ഇണ്ട് എന്നുണ്ടെങ്കി നമ്മക്ക് നെ റ്റിൽ നോക്കിയാ കാണാം അങ്ങനെ ചെ ആഹ് അപ്പൊ അങ്ങനെ സെക്കന്റ് പാർ നമുക്ക് തോന്നുകാണ് എന്നുണ്ടെങ്കി നെറ്റിലടിച്ചു നോക്കിയാ മതി പക്ഷെ കൊറേ കാലം കഴിയും അത് നല്ല ടൈം എടുക്കും അയിന്റെ സെക്കൻഡ് പാർട്ട് എറങ്ങണം എന്നുണ്ടെങ്കി അപ്പൊ ഇങ്ങനെ കൊറേ കാലം കഴിഞ്ഞിട്ടേ എറങ്ങു അത്
ന്ന് ഞാൻ നോക്കീല ഞാന് അയാള സ്ഥലോം കാര്യങ്ങളും പേരും അതിന കുറിച്ചൊക്കെ അറിയിച്ചു പക്ഷേ ഡേറ്റ് ഞാൻ നോക്കില കേട്ടോ
ആഹ് അത് നോക്കീട്ട് പിന്നെ ആഹ്
എല്ലാ ഡീറ്റെയിൽസും ഫസ്റ്റ് പറയണ് ണ്ട് ഫ്രണ്ട് പേജിലെ അയാളെ കുറി പക്ഷെ എല്ലാവരും പറയണ് ണ്ട് അത് ഞാൻ നോക്കീല
ആഹ് ആഹ് അപ്പ അയിന് ചെൽപ്പ സെക്കന്റ് പാർട്ട് അങ്ങനെ ഉണ്ട്ന്നുണ്ടെങ്കി അമ്മക്ക് ഗൂഗിളില് അടിച്ചു നോക്കിയാ അമ്മക്ക് കി ട്ടും അയിന് സെക്കൻഡ് പാർട്ട് വരണുണ്ടൊ എന്നുള്ളത് ആഹ് ആഹ് ആഹ് ശരി ആഹ്